ആഹ് ബടിം
ഹായ്
ഹായ് എന്തൊക്കെണ്ട്റാ
ഇന്ന് ഞാൻ സുഖായിരിക്കുന്നടാ സുഖന്നും പറയാ ആ ഗ്യാസിന് ഭയങ്കര ക്ഷാമം
അതേന്നെ ഇപ്പ ഭയങ്കര ഇപ്പ ഈ വെലയും കൂടി കൂടിയതോണ്ടേ
അതെ അതെ
സ്ഥലത്തൊക്കെ ഈ കടകളിൽ സാധാരണ ചെറിയ ചെറിയ കടകൾലൊക്കെ തന്നെ ഗ്യാസ് ഇണ്ടല്ലോ അവിടത്തെന്നെണ്ട് ഗ്യാസ് കിട്ടുന്നത് ആദ്യം നാ ചെറിയ കുറ്റി ഗ്യാസുകളില്ലേ അത് നമക്ക് നൂറ്റിഅമ്പത് രൂപക്ക് കിട്ടിയിരുന്ന സാധനം ഇപ്പൊ തൊള്ളായിരം രൂപയാ
അതെ അതെ സബ്സിഡി ഇണ്ടോന്നർഞ്ഞിട്ട് അതും ഇല്ലല്ലോ അല്ലെ
അപ്പൊഴേ ഇപ്പൊ ഭയങ്കര കൂടുതലാ ഗ്യാസിന് എല്ലാരും പറയുന്ന് കിട്ടില്ല സൂക്ഷിച്ച് ഉപയോഗിക്ക് സൂക്ഷിച്ച് ഉപയോഗിക്ക്ന്ന് പറഞ്ഞോണ്ടിരിക്ക
ഉം ഉം ഞാനൊക്കെ ഇപ്പം വീണ്ടും വെറകിലേക്ക് മാറി
ആണല്ലേ നല്ല കാര്യം വെറകാവുമ്പോ നമ്മുക്ക്പ്പ ഊതിയാണെങ്കിലും കത്തിക്കാന്ണ്ടല്ലോ ആഹ് പിന്നെ പ്ലാസ്റ്റിക്കൊന്നും ഇട്ട് കത്തിക്കാതിരി
ഇല്ലയില്ല ഇല്ലയില്ല വെറകെന്നെ വെറകും ഇങ്ങനെ ചകിരിയൊക്കെ ചകിരയൊക്കെ ഉപയോഗിച്ച് ട്ടാ കത്തിക്കുന്നേ ഉം പിന്നെ മറ്റേ വെള്ളൊക്കെ ഗ്യാ ഗ്യാസിലെന്നെ വെക്കണല്ലോ മറ്റേ കുടിക്കേണ്ട വെള്ളൊക്കെ
ക്ഷിച്ച് ഉപയോഗിക്ക് പ്പന്റെ വീട്ടില് മമ്മി പറയുന്നുണ്ടായിരുന്നു ഗ്യാസ് തീർന്നു പോയി കൊച്ചേന്ന് അപ്പൊ ഞാൻ ഇൻ്റൻക്ഷൻ കുക്കറ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന്
ഉം
അതിനിപ്പ വെലകൂടുതലല്ലേ ഇപ്പൊ ഞാൻ ചെന്നിട്ട് ഇനി വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇൻ്റൻക്ഷൻ കുക്കർ നകത്ത് പാചകം ചെയ്തോളാം പർഞ്ഞു മമ്മിയോട് അപ്പൊമ്മി അയില് പാചകചെയ്തൊണ്ടിരിക്കാ ഇപ്പ ഇൻ്റൻഷൻ കുക്കറിണ്ടെങ്കി നമ്മക്ക് എളുപ്പാണേ
ആഹ് ഹാ
പിന്നെ വെള്ളം ചൂടാക്കാനുള്ള ഒരു ഇലക്ട്രിക്കിന്റെ സാനൂണ്ടെങ്കില് അത് എളുപ്പാണ്
അതെ ഹീറ്ററല്ല ഉദ്ദേശം പക്ഷേ അതില് പിന്നെ കറണ്ട്ചാർജ് വേണ്ടി വരുല്ലോ
അധികാവില്ല അധികാവില്ല കെറച്ചാവുള്ളൂ
അതെല്ലേ ഉം
അഞ്ച് മിനിറ്റിനുള്ളിൽ ചൂടാവുന്നതല്ലേ കറണ്ടില്
ആ മറ്റേ ഇതാണോ നീ ഇൻ്റക്ഷൻ കുക്കറാണോ ഉദ്ദേശിക്കുന്നേ
ആഹ് ഞാൻ ഇൻ്റഷൻകുക്കറാ ഉപയി ഉപയോഗിക്കുന്നത്
ആം ഞാനോർത്തു വെള്ളം കുളിക്കണ്ടെ വെള്ളം ചൂടാക്കുന്ന ഹീ
ആ കുളിക്കേണ്ട വെള്ളം ചൂടാക്കാൻ വേണ്ടി ഒരു ഹീറ്റർ പോലത്തെ ഒരു സാധന ഇല്ലേ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ്
ആഹ് ഹ ഹ ഹാ
അത്ണ്ട് വീട്ടില് വെള്ളം ചൂടാക്കുന്നതാണോ പോണ്ട അതിനധികം കരണ്ട ആകത്തെന്നൂല്ല നമ്മള് നോക്കിച്ച മതി
ആന്ന്
പത്ത് മിനിറ്റ് കൂടുതൽ അങ്ങോട്ടു ഇങ്ങോട്ടും പോവാണ്ടിരുന്നാമതി
ആ ഇപ്പൊ ചൂടായതൊണ്ട് വേണ്ട കുളിക്കാനൊക്കെ പച്ചവെള്ളം തന്നെ മതി
ആഹ് പക്ഷേ ഇങ്ങനെ മഴ ഇവിടെ ഇടുക്കിയിലൊക്കെ വരുമ്പഴേ ഇടുക്കിയിലു പോലെയുള്ള സ്ഥലങ്ങളാകുമ്പോ അവർക്ക് ഭയങ്കര തണുപ്പല്ലേ അപ്പൊ പിന്നെ വയസ്സായ ആൾക്കാരക്കെ ചൂടുവെള്ളത്തിലല്ലേ കുളിക്കത്തൊള്ളൂ
അതെ അതെ അതെ
അതുഇതൊക്കെ പറ്റുന്ന ആൾക്കാരിക്ക്‌ അത് ഇപ്പ ശെരിക്കും പറഞ്ഞാ എല്ലാ ര്ക്ക് ഈ ഗ്യാസ് തീർന്നപ്പോ വല്ല്യോരു അടിയ കിട്ടിയിരിക്കുന്നു
തീർച്ചയായിട്ടും അതെന്നാ പറയുന്നേ ഇപ്പൊ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ ഭക്ഷണത്തിനൊക്കെ വെല കൂടീന്നെ
ആഹ് നമ്മള് വിളിച്ചു പറയാ രണ്ടാമത് ഒരെണ്ണം ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചാ പോലും കിട്ടുന്നില്ല
അതെ
ആഹ്‌ ഇത് കിട്ടുന്നില്ല ഇപ്പൊ എല്ലോ ഓരോരുത്തര് ഇങ്ങനെ സമരമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗ്യാസ് കിട്ടാത്തോണ്ടേ
ആഹ്‌ ആഹ്‌
അവരൊണ്ടായിരുന്നു സമരത്തിന്റെ കാര്യം പറയാ വേണ്ടി ഞാൻ ആവുന്നൊക്കെ പറഞ്ഞ് വിട്ട് പിന്നെ നമ്മുക്ക് അറിയാലോ എ എന്തുകൊണ്ടാണത് കിട്ടാത്തയെന്ന് എല്ലാരിക്കും അറിയാലോ
അതെ അതെ തീർച്ചയായിട്ടും ആന്ന ഇപ്പ നാല്പത്തഞ്ചു ദിവസൊക്കെ എടുക്കുന്നുണ്ടോ തോന്ന
ആഹ് നമ്മൾ അത്രയും കൂടുതൽ ഉപയോഗിച്ചാ നല്ലതാ സൂക്ഷിച്ചു ഉപ ഇപ്പൊ നാല്പ്ത്തഞ്ചു ദിവസ രണ്ടു മാസം ഒക്കെ നമുക്ക് നിക്കും എനിക്ക് രണ്ടു മാ എ ഗ്യാസ്
ഉം ക്കൊരു ഒന്നര മാസം നിക്കാറുണ്ട് പക്ഷേ ഞാനിപ്പോ കൊഴ്പ്പല്ല ഇപ്പൊ അങ്ങനെ വിറക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നിക്കുന്നുണ്ട്
കുക്കറിനാത്തല്ലേ ചെയ്യുന്ന ചോറ് കുക്കറിനാത്ത്
ആഹ് ഞാനും അപ്പൊ നിന്റടുത്ത് പറയാൻ കാരണം ഗ്യാസിന്റെ പറയാൻ കാരണംന്ന് പറഞ്ഞാൽ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഗ്യാസ് തീർന്ന് ട്ടല്ലാന്ന് അപ്പൊ എനിക്കാണെങ്കില് ഇവിടെ ഒരു ഒരു കുറ്റി ഇണ്ട് പക്ഷ പക്ഷേ അത് കൊടുത്തങ്കിലെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുവാനും പറയാനും പറ്റൂല്ലല്ലോ
അയ്യോ
കിട്ടാലേറ്റാ അവർക്ക് ഒരു കുറ്റിയെ ഉള്ളൂ അവർക്ക് ഒരു കുറ്റിയെ ഒള്ളൂ അതാ ബുദ്ധിമുട്ട്
ആഹ് ഇപ്പൊ എല്ലാവരും ബുക്ക്‌ ചെയ്തേക്കുന്ന ഒന്നു ആർക്കും കൊടുക്കുന്നില്ല പേടിച്ചിട്ട്
അതെ അതെ
ആഹ് കൊടുക്കാത്തെന്ന് വെച്ചിട്ട്ണ്ടെങ്കില് ഇങ്ങനെ ഇതാ ഈ സ് ഇത് കൊട്ത്തഴിഞ്ഞാ പിന്നെ ഇവര്ക്ക് കിട്ടണ്ടേ
അതെ അത് കിട്ടുന്നുല്ലല്ലോ. ആഹ് അല്ലെങ്കിലും ധൈര്യത്തില് നമക്ക് കൊട്ക്ക ക്കായ്ര്ന്നു നമ്മളും ബുദ്ധിമുട്ടി പോവൂലേ
അതെ അല്ല കറി പോലെള്ള സംഗതികളൊക്കെ താളിക്ക്യാനൊക്കെ നമക്ക് ഗ്യാസ നല്ലത് മറ്റേതാവുമ്പോ പൊ ണ്ടാവില്ലേ
അതെ യാതെ ഇൻക്ക് ചായക്കെപ്പൊ ചായൊക്കെ വെക്കണങ്കി എന്തായാലും വേണം ഞാം പിന്നെ ഇൻക്കിനി ഇൻഡക്ഷൻ കുക്കറൊന്നുല്ലാത്തൊണ്ട് ഗ്യാസില് തന്നെ വെക്കുന്നോണ്ട് ചായ ക്ക് ഗ്യാസിലെന്നെ വെക്കണം ഉം
ഇപ്പൊ ഞാനപ്പ മേടിച്ചത് വേറൊന്ന്വല്ല നമക്കവടെ അട്പ്പുപയോഗിക്കാൻ പറ്റത്തില്ലാത്ത സ്ഥലവാ.
ഓഹ് അങ്ങൻതെത്
ആഹ് നമക്ക് വെറക് അട്പ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പ ഞാൻപ്പോ ഗ്യാസാവുമ്പോ നമക്ക് പ്രശ്നുല്ല ഓഹ് എട്ത്ത് സ്റ്റോക്കെയ്ത് വെ ച്ച്ട്ട്ണ്ടായിര്ന്നത് മമ്മിയരിക്കാണ്ടിനെട്ത്ത് കൊടുത്ത്
ആഹ് ആഹ്
ഇപ്പൊ പറയാ എടി തീർന്നു പോയന്ന്. ഞാനി പർ
അതെ അതെ ആരെലൊക്കെ ചോ ആരെങ്കിലും ചോയ്ച്ച് കഴി ഞ്ഞാലിപ്പം നമ്മളെട്ത്ത് ഉണ്ട് താനും കൊട്ക്കാനും പറ്റ്ല്ല അങ്ങൻത്തൊരവസ്ഥെല്ലള്ളെ
ആഹ് ഇപ്പൊ ഞങ്ങടെവടങ്ങളിൽല് കടകൾലൊക്കെ കിട്ടുവായിര്ന്നന്നെയ് അവടെ ചെന്നപ്പോല്ലേ അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു കുറ്റി അവടെയിരിപ്പുണ്ട് ചെറിയ കുറ്റിയില്ലേ ചെറ്ത് അവടെരിപ്പുണ്ട് ക ക്കാരിക്ക് കടക്കാാര് ചെറിയ കുറ്റിയല്ലേ മേടിച്ചോണ്ട് പോന്നത് ചായ കടക്കാര് അപ്പൊ ആ കുറ്റ്യവടെയിരി പ്പ്ണ്ട് അപ്പ ഞാൻ ചോയിച്ചവരോട് ഈ ഗ്യാസിനെത്രയാവുന്ന് ചോയിച്ചപ്പോ അവര് പറയാണ് ഇപ്പോ ഓ തൊള്ളായിരത്തി അമ്പത് രൂപയാന്ന്.
അതെ ഞങ്ങ ക്കിവിടം വീട്ടിലേക്ക് വെര്ണെങ്കില് തൊള്ളായിരത്തി അറുപത് രൂപ വെര്ന്ന്ണ്ട്.
ശെരിക്കും നമക്ക് വെല്ല്യെ കുറ്റിക്ക് തൊള്ളായിരത്തി അറുപത് രൂവ വെര്ന്നൊള്ളൂ.
ഉം ഉം അല്ല വീടുകൾല് കൊണ്ട് തര്ന്നല്ലേ അപ്പൊ അവര് അവര്ടെ എന്തോര് കമ്മീഷന ആ റിയില്ല എൻക്കറിയില്ല പത്ത് രൂപ കൂടെ അധികണ്ടാവും തോന്ന്ണ്.
ആഹ് അ അത്പ്പ അത്രേം വെല്ല്യെ കുറ്റ്യല്ലേ ഇത് ക്കു ചെറിയ കുറ്റി മറ്റേ കുറ്റീലേലും പക് തി കാഭാഗത്തോ ളൊള്ളൂ ഈ കുറ്റി
അതെല്ലേ
ആഹ് അത് ന് തൊള്ളായിരത്തി അമ്പത് രൂപയന്ന് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പർഞ്ഞേന് പർഞ്ഞ് വേണ്ട ചേട്ടാന്ന് പർഞ്ഞ് വേണ്ട ചേട്ടാ തൽക്കാലംന്ന് പർഞ്ഞു അപ്പൊ വേറൊരു ഇ പെണ്ണ്ങ്ങക്ക് മേടിക്കാന്ണ്ടായിര്ന്നു അവര് ചോയ്ച്ചപ്പോഴ യാള് പറയ അപ്പൊ എന്നോട് ഞ എന്നോട് അവര് പറയ നന്നൂറ്റമ്പര് രൂ ണ്ടായിരുന്നൊള്ളൂ ഇത്ര പെട്ടെന്നെന്താ കൂടിയെന്ന് ഞാം പർഞ്ഞ് കൊർച്ചൂസം കൂടെ നമക്ക് നോക്കാം അത്ങ്ങനെ ഗ്യാസ് കൂടുതലായിട്ട് വന്ന് കഴിയുമ്പോ ചെലപ്പോ വെല കൊറവേയിരിക്കും. ഇപ്പൊ ഗ്യാസില്ലാത്തോണ്ടായിരിക്കും വെല കൂടുതല് അവടെ ഒര് ഗ്യാസേ ഒള്ളൂ അങ്ങനെ വന്ന്ട്ടില്ല ഞങ്ങള് ചോയ്ച്ചിട്ട് പത്തെണ്ണം ചോയ്ച്ചിട്ട് തന്ന്ട്ടില്ലാന്ന് കിട്ടാൻ വഴി
ഇല്ലേ ഇല്ല ഇല്ലെങ്കില് പ്പൊ ആഴ് ച്ചേല് ങ്ങനെ മൂന്ന് പ്രാവശ്യൊക്കെ വരും ഗ്യാസിൻ ഗ്യാ ഗ്യാസിന്റെ വണ്ടി. ഇപ്പൊ ആഴ്‌ചേല് ഒരു ദിവസം തന്നെ വെര്ന്നില്ല ഇൻക്ക് തോന്ന്ന്ന് ഉം
വായിട്ടാ
ഇന്ന അത് നല്ല ത്ണ്ട് ഹോട്ടലെ ഒ ഹോട്ടലൊക്കെ അടച്ചുപൂട്ടിയിട്ടൊക്കെ ഉണ്ടന്ന് പറയുന്നുണ്ട്.
ആാ ഗ്യാസിലാനറ്റ് ഇവിടെ ഞങ്ങളുടെ ഇവിടങ്ങളുള്ള ഏരിയകളിലൊന്നും ഗ്യാസ് ഗ്യാസ് ഇല്ലാത്തൊണ്ട് ഗ്യാസ് ഇല്ലാത്ത കൊൊണ്ട് നല്ല ഇപ്പൊ കുറേ ആൾക്കാാര് വിറകിലോട്ട് മാറി
അതെ അതെ നവലക്കായി എന്നൊക്കെ പറഞ്ഞ ഗ്യാസ് മാത്രംന്നല്ലല്ലോ എല്ലാത്തിനും ഇപ്പ വില കയറിയിട്ടല്ലേ ഇല്ലത്. എന്തിനാ ഇപ്പൊ വിലയില്ലാതില്ലത് ഇപ്പൊ ആ ചിരട്ട ആഹ് ചിരട്ട ചിരട്ട് ചീച്ചിട്ട് വരാറുണ്ട് ഇങ്ങോട്ട് ഇപ്പൊ ഒരു ചര ഒരു ഒരു തേങ്ങയുടെ മുഴുവൻ ചിരട്ടയ്ക്ക് രണ്ട് രൂപ ഒരു രൂപയായിരുന്നു ഇപ്പൊ രണ്ട് രൂപയായി ആ വർധനേ വേണ്ട ഉം ഉം
ഞങ്ങൾ ഇവിടെ ഇവിടെ ഈ ഹോട്ടലുകൾക്ക് ചേരട്ട കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു കിലോ ചിരട്ടയ്ക്ക് ഈ ഒരു കിലോ എന്ന് പറയുമ്പോ കുറച്ച് ചിരട്ടെ തൂങ്ങുള്ളൂ ഒരു കിലോ ചിരട്ടിക്ക് പതിനഞ്ച് രൂപ വച്ചിട്ട്
അതെല്ലേ
ആ അങ്ങനെ
ഒരിക്കിലോ ചേരട്ടേ എത്ര അത്രയല്ലേ ഉണ്ടാവുള്ളൂ
ആ ഞാൻ എന്റെ ഇവിടെ ആയിരം ചിരട്ടയോളം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനത് ഉരി
ആഹ് ആഹ് ആഹ് ഇപ്പോ രണ്ട് രൂപയായിട്ടോ അങ്ങനെ കൊടുക്കണ്ടട്ടോ അവര് അവ മ്മ് അവര് മ്മ്
ഗ്യാസ് ഉണ്ടായിരുന്നപ്പ ചിരട്ടാർക്കും വേണ്ടായിരുന്നല്ലോ
അതെ അതെ ഇപ്പ എല്ലാവർക്കും ചിരട്ട വേണം അ ചിരട്ടയൊക്കെ
ആഹ് അപ്പൊ അതുകൊണ്ട് ചിരട്ടയുടെ ആവശ്യണ്ട്
ഉം കൊടുക്കണ്ടാ ഞാനു ഇപ്പൊ ഇങ്ങനെ പ്രാവശ്യം കൊടുത്തിട്ടൊന്നുമല്ലേ പ്രാവശ്യം ഞാൻ അവിടെ അത് തന്നെയാണ് ഇപ്പ കത്തി പിന്നെ ഗ്യാസ് ഇല്ലാത്തോണ്ട് ച ചിരട്ടയും, ചകിരിയും വിറകൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഉം അതെ അതെ എന്നാണാവോ ഈ ക്ഷാമൊക്കെ തീരാ അല്ലേ
ആഹ് ഞങ്ങൾ ഇവടെ കുന്തിരിക്കാൻ പോക്കാനായിരുന്നു ചിരട്ട എടുത്തോണ്ടിരുന്നച്ചത് ഇപ്പ ആഹ് കുന്തിരി ക്കൻ പോക്കാന എടുക്കുന്നില്ല ചിരട്ടെല്ലാം കത്തിക്കാന എടുക്കും
അതെ അതെ ഇപ്പൊ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ വേണമല്ലോ ചിരട്ട ഞാനിപ്പ കുട്ടികള എടുക്കുന്ന ചിരട്ട ട്ട വാങ്ങിട്ട് എടുത്ത് വെക്കും കത്തിക്കാൻ ചിരട്ടയില്ല. തേങ്ങക്കെ കുറവാണ് തേങ്ങക്കെ ഞങ്ങള് കടയെന്ന് വാങ്ങിക്ക കിക്കുന്നല്ലേ എനിക്ക് തെങ്ങൊന്നുല്ല
അത് ശരിയാ ആഹ്
ഇവിടെ ഇവിടെ ഇങ്ങനെ ആഹ് അവടെ അമ്മച്ചിയൊക്കെ ഇങ്ങനെ ചിരട്ട എടുത്ത് കത്തിച്ചിട്ടൊക്കെയാണ് വിറകണ്ട് ഇവടെ. ഏഹ് വെറക് ട്ടാണഅവര് കത്തിക്ക്ണത് ഏഹ് പക്ഷെ ഞാനുണ്ടെങ്കില് ഞാന് ഇണ്ടെങ്കിൽ എനിക്ക് വെറ്കിന്റെ പറ്റത്തി ഇല്ലാത്ത കൊണ്ട് എനിക്ക് ചൊവ്വന്നും പ നിന്നിട്ടില്ല ഭാഗ്യത്തിന് തീർന്ന പോയ പണിപാളി
അതെ അതെ എനിക്കിപ്പൊ ഉണ്ട് ഞാൻ ഇപ്പം ചേച്ചിക്ക് കൊടുക്കാൻ ഇല്ലങ്കി അല്ലാണ്ട് സങ്കടായി. ഇന്നിപ്പം കൊടുക്കാ കൊടുത്താല് എനിക്കറിയില്ല അതെ അതെ കൊടുത്താ എപ്പോഴാ നമുക്ക് കിട്ടുകന്നുള്ളത് അറിയില്ലല്ലോ മറ്റേതെട്ത്തിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നട്
വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്യാസ് ഉണ്ടാവുമോന്ന് ആർക്കറിയാം
ആ അതെ അതെ അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ് എന്തേ ചെയ്യണ്ടേന്ന് അപ്പ ചേച്ചിയും പറഞ് കൊഴപ്പുല്യ നമുക്ക് നിമക്ക് എന്തായാലും വേണ്ടതല്ലേ പിന്നെ കിട്ടീട്ടില്ലെങ്കി എന്ത് ചെയ്യും
കൊടുക്കണ്ട ത് ങ്ങക്ക്
അതെ അതെ അ തന്നെ പറയുന്ന അവര് അവര് ചുമ്മാ വന്നിട്ട് ഇതയ് അവർക്ക് ഗ്യാസ് ഇല്ല ന്ന് പറഞ്ഞാല് അവര് വ്ടെക്കെടന്ന് ബഹളം വെക്കും തില്ലേ നമുക്കിപ്പോ കൊടുക്കാതിരിക്കാൻ പറ്റുല്ലല്ലോ
ആ അത് നമുക്ക് പിള്ളേരോടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ വിശപ്പിന് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുപ്പിച്ചു കൊടുക്കണല്ലോ
അതെ ഉം
ഉം ഗ്യാസ് ഉണ്ടോ, വിറകുണ്ടോന്നും അവര് ചിന്തിക്കുന്നില്ലല്ലോ
ഇല്ല ഇല്ല അവര്ക്കതൊന്നും അറിയണ്ടല്ലോ
ണ്ടല്ലോ അവര്ക്ക് സമയ സമയാസമയം തിന്നാൻ കിട്ടിയേച്ച മതി
തീർച്ചയായിട്ടും. അവിടെക്കെ എങ്ങനെ കുട്ടികള എങ്ങനെ വെക്കേഷനൊക്കെ എങ്ങനെയാ പോകന്ന്
ആ കൊഴപൂല്ല ഇപ്പൊ ഈ ഇതിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എങ്ങും വിടാൻ പറ്റത്തില്ല ഒരു സ്വന്തക്കാരുടെ വീട് എവിടക്കും പോവാൻ പറ്റത്തി ല്ല ഗ്യാസിന്റെ പ്രോബ്ലോ ഉള്ളത്‌ കൊണ്ട് ഇപ്പൊ നമക്ക് അവരുടെ വീട്ടിൽ പോയാലും ഭക്ഷണം കഴിക്കണ്ടേ
അതെ അതെ അതെ ശരിയാണ് നീ പറഞ്ഞത് അയന്നെ എനിക്കും അങ്ങനെ എവിടെ വിടാൻ തോന്നാറില്ല. അപ്പൊ ചേച്ചിയുടെ വീട്ടിലൊന്നും ഇപ്പ ഇല്ലയന്ന് പറയുമ്പോ പിന്നെ നമുക്ക് അങ്ങോട്ട് അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അതെ അവർക്കൊരു ബുദ്ധിമുട്ടാ വണ്ടല്ലോ ഉം
ഉം അതുകൊണ്ടാ
ഉം
ഉം ശരിയാ ഒക്കെ
ഓക്കേടാ ആ ശരി